ആഹ്‌ കട്ടായി ആഹ്‌ കേൾക്കുന്ന പോയി മ് റേഞ്ച് പെട്ടെന്ന് പോയതാണ് തോന്നിണ്
ആ തന്നെ
ഉം
ഞാനും കൊറേ ഹലോ ഹലോ പറയിണ്ട് ഇങ്ങളും കൊറെ പറഞ്ഞിണ്ടാവുംലേ റോഡേയ്യ് റോഡ് കൊറച്ച് ബുദ്ധിമുട്ടാണറിയ വെരാനെ വീട്ടക്ക് റോഡിണ്ട് റോഡെന്നാണ് എന്താച്ചാല് ഇങ്ങനെ ഡാർ വർക്കെയ്യാതോണ്ടെയ് മഴ പെയ്താ കൊർച്ച് ഒലിച്ച് പോകും അപ്പം മഴക്കാലായ ബുദ്ധിമുട്ട അല്ലാന പ്രശ്
ആഹ്‌ ആഹ്‌ ഇന്റെ അവിടന്നെ ആ ഞങ്ങള അവ് ഞാൻ തള്ളിപ്പോ ഉരുളപൊട്ടല അവ്ടെ അങ്ങനന്നെ
ഉം ഉം ആഹ്‌ ആഹ്‌ ആഹ്‌
കാലായപോത്തിന് നല്ല വെള്ളം ഇതാക്കെണ്ടാവ റോഡിന്റെ ഒക്കെ കൂടിം ഒറവെടുത്തായിട്ട്
തേം അപ്പർത്തൊരു തൊടീൽ പറഞ്ഞടിത്തിട്ടിണ്ട് ഇബടെ ഈ റോട്ടീ കൂടാണൊലിക്കാ അപ്പാ ഒലിക്കണ സ്ഥലം പിന്നെ ഇങ്ങനെ വെള്ളം പോയ്യാണ്ട് ആ കട്ട്രാകാണ് അപ്പൊ ബുദ്ധിമുട്ടാ വണ്ടി
ആഹ്‌ ഏഹ് അല്ല ആ അത്യാവശ്യത്തിനൊക്കെ പോയിക്കാറല്ലേ
ആഹ്‌ ആഹ്‌ കൊഴപ്പൊന്നില്ല വെല്ല്യ വണ്ടിയൊക്കെ പോരാ ഫോർ വീല് ഉള്ളൊക്കെ പോരാ ഈ ഓ
ആഹ്‌ ആഹ്‌
ങ്കര പ്രശ്ന
ആം
പിന്നെ അല്ലാത്ത വെല്യ വണ്ടിക്കൊക്കെ പോരാ
ആഹ്‌
വ
ഉം ട്രിപ്പൊക്കെ പോയണ്ടോ കുട്ടിയാളെ കൊണ്ട്
ആഹ് ട്രിപ്പ്‌ പോവാണ്ട് ഞായറാഴ്ച ആയാ ഞങ്ങള് പൊർത്തന്നെ ഇവിടെ
എവിടെക്കാ പോവല്
ആഹ്‌ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടാ പോവാൻ ഇപ്പൊ കൊറച്ചായിട്ട് ഈ മ ഇപ്പ എന്റെ മോള് ആ ഓട്ടോ ആണ് ഞങ്ങള് എടുത്ത് ഓട്ടോ ഒണ്ട് പ്രൈവറ്റായിട്ട് ഒരു ഓട്ടോ ആണ് മോളിപ്പം പത്താം ക്ലാസ് ഇപ്പ പ്ലസ്റ്റു ആണല്ലോ ഓളിപ്പോ കൊർ ച്ച് പോരാത ഓള് പഠിക്കാണ്ട് പറഞ്ഞിട്ട് പോരാതായിട്ട് പിന്നീം കൊറച്ച് കൊറവാങ്ങൾ പോവല് വ ആദ്യം നല്ലോണം പോയീനു ഒഴവിണ്ടായ പോവും ബീച്ചി കോഴിക്കോട് ആഹ്‌ ഞങ്ങളവിടെത്തന്നെ ഒരു പിന്നെ പൊറി പാറ അങ്ങനെക്കെ സ്ഥലുണ്ടല്ലോ ഇവിടപ്പോ ഒരുപാട് ആൾക്കാര് വെരും കാണാന് ആഹ്‌ ഇരിക്കാനിങ്ങനെ ആഹ്‌ ആഹ്‌ ഒഴിഞ്ഞ ഫ്രീ ആയിട്ടാ ഇരിക്കാന് ഒടും ഞമ്മള ഇങ്ങോട്ട് കുറെേ ആൾക്കാര് വെരും കാണാൻ വെണ്ടി ആ സ്ഥലം ഇങ്ങനെ ഒരു വല്ല്യ നി നീളത്തിൽ കുറിയ പിന്നെ അയ്‌ന്റെ മോൾഭാഗം ഉയർന്ന് ഒരു പാറ അപ്പം നല്ല ഭംഗിയ കാണാന് പിന്നെ ആഹ്‌ ആഹ് അങ്ങനത്തൊന്നുല്ല പക്ഷേ പിന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരി മിക്ക വൈകുന്നേരങ്ങള് ഇരിക്ക നല്ല കാറ്റാണ് പിന്നെ എയർപോഡ് ഏർപോർട്ടിന്റെ പ്ലെയിനറങണതും പോണതും
ക്ക കാണാല്ലേ
അഹ് ല അങ്ങനെക്കെള്ള സ്ഥലാ ഉയർന്ന സ്ഥലായിട്ട്, അങ്ങനക്കണ്ട് അമ്മള് എങ് എങ്ങനായാലുണ്ടല്ലോ ഈ പിന്നെ ഈ ഡെസ്ക്കിനേഷങ്ങൾക്കൊക്കെ പോവാഭയങ്കര ബുദ്ധിമുട്ടേക്കാരല്ലോ അമ്മ ക്ക് അങ്ങനെള്ള സ്ഥലങ്ങൾളാണല്ലോ കാണാണ്ടാവ എന്തെങ്കിലൊക്കെ റോഡും വയ്യൊക്കെ നമ്മള് ട്രിപോകുമ്പെന്നെകണ്ടില്ലേ പ്പൊരോ സ്ഥലത്തേക്ക് പോകുമ്പോ ഭയങ്കരം പിന്നെ ഓഫ് റെ ഓഫ് റൈഡെയ്ക്കാരം അവ്ട്ക്ക് ആ സ്ഥലങ്ങൾക്കെത്തണെങ്കി ഓഫ് റൈഡ് പോണമ്മള് അങ്ങൻത്തെ അങ്ങനൊരു ഏര്യാ ബടെന്നറിം ഞാന് ഇവട്ക്ക് വണ്ടി വരാൻ ബുദ്ധിമുട്ടായിട്ടേ അങ്ങനെ പറിം ഞാ അഹ് അതൊണ്ടയ്ക്കാരംന്നു ആഹ് എത്തിച്ചേരും ആഹ് വണ്ടി അവിടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടന്നൊക്കൊ പോരും ആൾക്കാര് വെരും
അവക്ക് ഉം കൊറേ ആൾക്കാരൊക്കെ പരിചയപ്പെടാ
നല്ല സൗണ്ടേക്ക്ണില്ലേ സൗണ്ട്ണ്ടോങ്ങക്ക് ഒരു പിന്നെ കല്ല് വെട്ട്ണ്ട് വടെ
ഏഹ് കോറിയാ
അ അങ്ങനെ ഈ കല്ല് വെട്ട് മിഷീണ്ടാവൂല്ലേ അങ്ങനെ
ആഹ് ആഹ് ആഹ് ആഹ് അവ്ടെവെച്ച് കല്ല് വെട്ടേണ്ടോ
ചെങ്കല്ല് ആഹ് അയ്ന്റെ സൗണ്ട്ണ്ട് ഇങ്ങക്ക് കേക്ണ്ടോ അറീല്ല നല്ല സൗണ്ട്ണ്ട് വടെ ഏ ഇല്ല്യല്ലേ
ആഹ് പ്പങ്ങനെ പ്പൊ ഫുട്ബോളൊക്കെല്ലേ മോന് ഫുട്ബോളൊക്കെ കാണ് ണ്ടോ എഹ്
ക്കെ ന്റെ മോ മോനെക്കാളും മോളാ ഓളാണ് ഒർക്കൊഴിച്ച് കാണ് ണാള് നല്ലോകാണും ങ്ങോല് ഉം ഉം ങ്ങളേതാ ടീം ബടെ ബലർ ജന്റീനേണ്
ഏഹ് ഞാന് സ ആദ്യൊക്കെ കണ്ടിനി ഇപ്പൊങ്ങനെ വല്ലതെ ഇപ്പോ റീല് അങ്ങൻത്തോക്കെ കാണലൊള്ളൂ ആദ്യൊക്കെ ബ്രസീലിന്റെത് ക്കെ അതേയ്നി ഉം അഹ് അഹ്
രണ്ടാളും അർജന്റീനെ
ഏഹ് പ്പസ്കൂൾളൊക്കെണ്ടല്ലോ ഓരോ പെര് വാടി
ഉം ഉം ഉം ആഹ് ണ്ടേയ്ന് ജെയ്സിഒക്കെട്ട് പോവലും രണ്ടാക്കുണ്ടേയ്ന് വല്ല്യട്ട്യോളായാലും ഓൽക്കുണ്ടായ്നി
ഏഹ് ഇപ്പൊ അടെ ഫ്ലെക്സുംദൊക്കെ ഒട്ടിച്ചില്ലേ
ആഹ് അഒക്കണ്ട് ഒച്ച് ആഹ് നല്ലോംണ്ട് എല്ലോട്ത്തും അയെന്നെല്ലേഒള്ളു
ആഹ്
ങ്ങളെ ടാസ്ക് തീരാനായോ
ആഹ് ന്റെ ടാസ്ക് തീരാനായി
ഏഹ് ആഹ് അഞ്ചാംതിന്റെ ഉള്ളി തീർക്കണംന്നർഞ് തീർന്നില്ല ഇൻക്ക്ൻ ഞാനാകെ രൺ പ്പന്നലിം മിനിയാന്നൊ ഞാനിതിന് നിന്നതന്നെ ഇൻക്ക് കൊറേ ആളെ വിളിക്കാണ്ട്ഞ്ഞും
ഏഹ് പിൻ
ചെലോ ചെലോര് താല്പര്യങ്ങണ്ട് കാണിക്കൂല അപ്പൊമ്മക്കോരു ചടപ്പാട്ടോ സംസാരി
ആഹ് ആഹ് ചെലവർക്ക് ചെലവർക്കത് ഇൻട്രസ്റ്റേക്കാരം ഹ്മ്മ് ഹ്മ്മ് പിന്നെ വീട്ടിലന്തെങ്കിലും കോഴി അങ്ങനെക്കെണ്ടോ കോഴി
കോഴിയൊന്നുല്ല കോഴി ഇണ്ടായാ എന്താറിയോ ഇവടെ കുർക്കന്, നായ, പന്നി മയില് ഇങ്ങനള്ള സംഭവൊക്കെണ്ട് മയിലൊക്കെ നല്ലോണം ഇണ്ട് ഇഷ്ട്ടംപോലെ ഇണ്ട് ഇവടെ ഇങ്ങളെ മലള്ള ഏരിയേല്ണ്ടോ
അവ്ടെ എപ്പളെങ്കിലൊക്കെ ഇങ്ങനെ എറങ്ങി വെരും വെൽ വെല്ലാതെയൊന്നുല്ല എപ്പളെങ്കിലൊക്കെ ങ്ങനെ എറങ്ങിവെരൊള്ളൂ ഞങ്ങ അങ്ങനെ കാണലൊന്നുല്ല ആഹ്
പോലെ മയില് കോഴിന്റെ പോലെ മയില് നടക്കാന്നറയാ
ഹ്മ്മ് അവ ചെടികളൊക്കൊന്ന് കേടെട്ത്ത ഏഹ് ചെടികള് കേട്
ചെടികള് ആഹ് ഞമ്മള് പിന്നെ ഞങ്ങള് വടെ വീട്ടില് ല്ലാഞ്ഞാലേ പിന്നെ അമ്മളെ സിറ്റൊട്ടില് ഇങ്ങനെ ചെടിണ്ട് ചട്ടില് വെച്ച്ക്കാണ്ട് അത് ഞമ്മള് വെരുമ്പോത്തിന് ഓല് സിറ്റൗട്ടിലൊക്കെ കേറി ഈ ചെടിയൊക്കെ കൊത്തിട്ട് ഏഹ് അം ആള്ല്ലാഞ്ഞാല് ആള്ണ്ടായാ യ്യൂല. പക്ഷെ അമ്മള് പോണത് ഓലറിണെ പോലേണ്.
ആണോ ഒച്ചപ്പാടൊന്ന് ആഹ് ഒച്ചപ്പാടൊന്നും ഇല്ലാതെ സ്ഥലംനോക്കി വെരിയേക്കാരം
ആഹ് ആഹ്, ആഹ് അ ഇവിടെ പണിക്കാര്ണ്ട്ന്ന് ഓര് ചുടുവെള്ളംമാണം പറേനി.
ഏഹ്, പിന്നെ ചോ ചോറിനെന്താ കറി ഹലോ
ഹലോ, ഹലോ
ആഹ് അടെട്ത്തില്ലെ വീട് ആഹ്, ആഹ്, ആഹ് എട്ത്തില്ലെ വീട്ടില് പണിക്കാരേക്കാരം ലെ
ആഹ് അട്ത്ത് തൊടീലേ
ആഹ്.
തൊടീല് പിന്നെ തോല്ട്ണെ പണിക്കാര്ണ്ടാവല്ലോ തെങ്ങിന് തോട്ടാണ് തെങ്ങും തോട്ടാണ് ഇവ്ടെ. അപ്പ പ്പ്റും ഇപ്പ്റും നല്ലെ തെങ്ങും തോട്ടങ്ങള്ണ്ട്.
ഏഹ്.
അപ്പോല് ചുടുവെള്ളം ചോയ്
ഏഹ്, ഇന്നലെ അടെ കാ നല്ല കാറ്റും മഴൊക്കെ ഇണ്ടായിനോ
ആഹ് ഇന്നലെ രാത്രി നല്ലെ മഴേണല്ലോ, നല്ല മഴണ്ടായിനി.
ച്ചി ഹ് ഹ്മ്മ്.
ഏഹ് കാറ്റങ്ങനെല്ലേനി ഇവടെ അങ്ങനെ മരങ്ങളില്ല തെങ്ങാണ് ഇവടെ ഫു കൂടുതലുള്ളെ തെങ്ങ മരങ്ങളായിട്ടില്ല അപ്പ ഞമ്മള് പിന്നെ കാറ്റ് വല്ലാതെ അറീല്ലല്ലോ തെങ്ങ് ആട്ണെ കാണണം പിന്നെ പിന്നെ ഹമ്മള് പിന്നെ മുറ്റത്തൊക്കെ അമ്മള് എലകള്ണ്ടാവുമ്പളല്ലേ അമ്മക്ക് മനസ്സിലായ കാറ്റടിച്ച്ന്ന് അങ്ങനെള്ള സംഭവം ഇവടെല്ല.
ആഹ് ഞങ്ങവിടെ നെർച്ച് കൗ കവുങ്ങും അങ്ങൻത്തെ ഇതൊക്കെ
മറിഞ്ഞ് ചാടീനോ
ഒന്ന്ചാടി അതാ ഞാൻ ചോയ്ച്ചേ കാറ്റ്ണ്ടായ്നോ ചോയ്ച്ചേ ഇനിയിപ്പഅത് റെഡിയാക്കണം. ഹ്മ്മ് അതെ ആഹ്. അതേ ഈ കരണ്ടിന്റെ ഇതിമ്മെ കൂടാണ് വന്ന അപ്പൊ അവര് വര്ണം അതൊഴിവാക്കണേല്
ആഹ്, ആഹ്, ആഹ് കരണ്ട് പോയിണ്ടാവുല്ലെ അപ്പൊ?
കറണ്ട്പോയില്ല പൊട്ടില്ല അയ്മെ ചാഞ്ഞ് നിക്ക. ആഹ് തൊട ഒരോട് പറഞ്ഞീണ് ആഹ് ഓല് വര പറഞീന് ഓല് വരാ പർ ഉം
ആഹ്, ആഹ് മോളിഞ്ഞ് മൂന്നര ആവുലെ മൂന്നര
ആഹ് മൂ മൂന്നര ആവും വരുമ്പോത്തിന് എന്തെങ്കിലും ഒരു ഫസ്റ്റായിട്ട് പോവാണ് അപ്പൊ പിന്നെ വരുമ്പൊ എന്തെങ്കിലൊക്കൊന്ന് വാണം.
ഇപ്പൊ ഭയങ്കര കേറിങ്ങേണ്ടിരോ ഓളതിന് നിന്നൊട്ക്കണ്ടിരൊ
ആഹ് നിന്നൊട്ക്കണ്ടിരും വരുമ്പൊ എന്തെങ്കിലും സർപ്രൈസ് വേണങ്കില് എന്തെങ്കിലൊക്ക ഒന്ന് കഴിക്കാനൊ വെറൈറ്റി ആയിട്ട്ള്ള എന്തൊക്കെ ആഹ് ഉം അല്ലെങ്കി എന്തെങ്കി ഓക്ക് ഇഷ്ടപ്പെട്ട മിഠായൊ അങ്ങൻത്തെക്കെ എന്തെങ്കിലും വെറൈ കായിട്ട് എന്തെങി പയത്തിനോണ്ടൊ അങ്ങനൊക്കെ ഇണ്ടാക്കി കിട്ടണം അ അങ്ങനെ പറഞ്ഞാലെ പോവൊള്ളു
ആഹ് വരുമ്പോത്തിന് ഇണ്ടാക്കി ണ്ടിട്ടോ പറ്ഞ്ഞാ പിന്നെ ഇൻട്രസ്റ്റേക്കാരലെ കരച്ചിലിണ്ടെയ്നു ഫസ്റ്റില് ആദ്യത്തില്
ഫസ്റ്റീസം കരച്ചില്ലെയ്നു പിന്നെ ഓക്ക് ഇവടെ കളിക്കാന് ആരും ഇല്ലാത്തോണ്ടെ കുട്ടീളെ പരിചയായ പിന്നെ ആഹ് പരിചയായ പിന്ന ഓ മതി ഇപ്പൊ ഞറാഴ്ച ദിവസൊക്ക ഒഴിവില്ല എന്തല്ലാത്ത എന്തല്ലാത്താ ന്നർഞാണ്ട് നിക്കല
ഏഹ് അടുത്തൊന്ന് വീട്ടിലൊന്നും കുട്ടികളില്ലേ
ഓളപ്രായത്തിലില്ല കൊറ്ച്ച് വല്യ കുട്ടിളാണ് അപ്പൊ വല്ലാതെ എറ്ങ്ങി പോവൂല ഉം
ഇങ്ങ ഇങ്ങള് പിന്നേ പിന്നെ താഴെ എളച്ചമ്മാര അങ്ങനൊന്നുല്ലെ
ഇല്ല ഇല്ല ഞങ്ങ നസ്റ്റന്റൊള്ളു ഒരാള്
ഏഹ് ഒരു മോനെന്ന ഉള്ളു അതോ പെങ്ങമാര്ലെ ഉം ഉം ആഹ് ആഹ് ഓലൊക്ക കല്യാണഴ്ഞ്ഞ ആൾക്കാരാവും
ആഹ് ആഹ് ഓലൊക്ക എന്നെങ്കിലും വരൊള്ളു ഇബളൊറ്റക്ക ഉം പിന്നെ ഇന്റെ വീട്ട്ക്ക് പോയ അവടെ കൊറേ ആൾക്കാര്ണ്ടാവും അപ്പൊ അവിട്ന്ന് ഇങ്ങ്ട്ട് പോരാന് ഓക്ക് മടിയാണ് അടെ പോയാ പിന്നെ ആദ്യസ് ചേർത്ത്ണേന്റെ മുന്നൊക്കെ ഇങ്ങള് കൊറേ നിക്കേണ്ടായ്ന് ഇപ്പൊ പിന്നെ നിക്കാ കയ്യൂല
ആഹ് ഇഞിപ്പ കയ്യൂല ഇഞിപ്പൊ മദ്രസിലൂടായ തീരെ പോവൂല
തീരെ പോവൂല ഇപ്പൊ ഇഞി ശനി ഞായറെങ്കിലും ഒഴിവിട്ടിയാ അന്ന് പോവാ അപ്പൊ ഇഞി മദ്രസായ പിന്ന അത്ണ്ടാവൂല
അതെന്നെ ആഴ്ചീലെന്നെ പോവ ഇഞി ഇപ്പൊ ഇന്റെ അനിയത്തിയൊക്ക അങ്ങനെ ആകെ പെട്ടു
ആഹ് കൊറ്ച്ച് പോവാനുണ്ട് അപ്പോ ഒരീസത്തിനൊന്നും പോണ മൊതലാവൂല്ല പിന്നെ ഒന്നായ്ട്ടില്ല വണ്ടി അങ്ങനെ വണ്ടി ഒന്ന് പോ എതാ ഇവ്ടന്നില്ല വണ്ടി അവടെ പോവും ല്ല ദൂരായോണ്ടെ സ്കൂൾ വണ്ടിയൊന്നും വരൂല
കേറി എറങ്ങണ്ടേരും
ആഹ് രണ്ട് ബസ്സ്‌ കേറി എറ്ങ്ങണം
ആഹ് ആഹ് ആഹ്
അങ്ങത്തെ സ്കൂൾ അല്ലെങ്കി അങ്ങന വണ്ടി ഒക്കെ വര്ണ സ്കൂള് ആവണെ
ആഹ് അതന്നെ അതൂല്ലലെ
ഉം ഉം പിന്ന ഇങ്ങനെ ഓണപ്പൂ ഓണത്തിനൊക്ക ഇണ്ടാവ്മ്പ പോവ
ഇഞിപ്പയന്നെ ഇനി അതും ഈ രണ്ട് വർഷം പറ്റും മദ്രാസആയാ അതും പറ്റൂല മദ്രസ ആയി കഴിഞ്ഞ അതും പറ്റൂല
ആഹ് ന്നാ പിന്നെന്താ ശരിയല്ലേ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ